ഹലോ
ആ പറയി
ആഹ എന്താ എന്താ വിശേഷൊക്കെ
എന്താ ഉച്ചക്കത്ത് ഉറക്കൊക്കെ കഴിഞ്ഞ ഇപ്പോൾ ഇങ്ങനെ എണീയിറ്റുള്ളൂ നാല് മണിയൊക്കെ ആയില്ലേ ചായക്കെ പിടച്ച് പിന്നെ ഒന്ന് അങ്ങനെ പുറത്തക്കെ ഇ
ആ ചായക്കെ എന്തോന്നാ സ്പെഷ്യല്
സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ രാവിലെ ഉണ്ടായിരുന്ന ഇട്ട്ലീ ഇതൊക്കെ അത് ബാക്കിയിട്ട ഇപ്പുണ്ട് അത് പിള്ളേർക്ക് കൊടുത്ത്ണ്
അത് കഴിച്ചോളൂ പിള്ളേര് കഴിച്ചോളോ
ഉം അവരിപ്പ കളിക്കാൻ ഇറങ്ങിയിട്ടുള്ളൂ ഒരു മണിക്കൂർ അവര് പുറത്തൊക്കെ കളിച്ചു വന്ന കഴിഞ്ഞിട്ടാണ് ചായടൊക്കെ
അത എന്റെ പൊന്നൊ എന്തു മഴ ഇവിടെ
ഓഹ് ഇവടൊന്നും മഴല്ല വെയ്ലുല്ല ആഹ് മയേടെ സാധ്യത ഇങ്ങനെ നിക്ക്ണിണ്ട്
അല്ല വെയിലാണിപ്പ എന്താ അവസ്ഥ
രണ്ടു ആയിട്ട് ഇങ്ങനെ നക്കിണ്ട് നല്ല വെയിലുല്ല മഴില്ല ഇന്നാ ഞമ്മള് ചു ആഹ് ചൂടുണ്ടേനു തണുപ്പല്ലേനോ അങ്ങനെ ഒരു രീതീല്
ആഹ് ആഹ് ഇവടെ നല്ല മഴ ഇടി ചെറുതായിട്ട് കുടുങ്ങിണ്ട് അങ്ങനെ പോണു
ആഹ് ഇടി വന്നാലാണ് പ്രശ്ന കര്ൻ്റൊക്കെ പോം
കറണ്ട് പോനിപ്പൊ എന്താവുന്ന്റീല്ല ഞാൻ മോട്ട്രടിക്കണം മോട്ട്രടിച്ചിട്ടില്ല
ആഹ്
ഉം പിന്നെ നിങ്ങക്കിപ്പ പാശൂന്റെ പാലൊക്കെ കിട്ടോട്ന്ന് പാലൊക്കിണ്ട അതൊ നിങ്ങള് ഡെയ്റി കവർ പാല് മേടിക്കോ
കവറ്പാല് പിടി ഞങ്ങളൊരു വീട്ടിലേ അടുത്ത വീട്ടിലൊരു പശൂനെ വളർ ത്തിണൊരു താത്തണ്ട് അവരെ കൈയിന്നാ വാങ്ങാൺല്
ആഹ് അവിടെ അവിടിണ്ടല്ലേ
ഉം അപ്പൊ അവര് കാലത്ത് കൊടന്ന് തരും
ആഹ് നിങ്ങ്ക്ക് നാട്ടും പൊർത്തായെങ്കൊണ്ട് അതൊക്കെ കിട്ടുവല്ലേ
ഉം പിന്നെ കടൽ നംക്ക് എസ്ട്രാ വേണെന്നുണ്ടെങ്കി നമ്മള് തൊട്ടട്ത്തെന്നെ കടണ്ട് അവ്ടെ പോമ്പ പാക്കറ്റ് പാലും വാങ്ങും
ആഹ് ഉവ്വ ഉവ്വ അല്ലാണ്ട് നമുക്ക് ഡെയിലി ഇപ്പ ഇവിടെ നിങ്ങള് പാല് മേടിക്കണ്ടണ്ട്
ആഹ് വീട്ടിന്ന് ഊ ഡെയ്ലി വാങ്ങും
ആഹ് ആഹ്
പിന്നെ ഈ സോസൈസ് പലാ അതമ്മൾ പോയി വാങ്ങണം അപ്പങ്ങനെ വീട്ടിക്ക് എത്തിച്ചര്ന്നതോണ്ട് ട്ട്ത്തെ പാലില് അതങ്ങനെ വാങിക്കാറാണ്
ആഹ് സൊസൈറ്റീലെ പലാമ്പൊന്നെ പോയി മേടിക്കണ്ടേ
ആഹ് അത് കൊർച്ച് ദൂര്ത്ത് പോണം അപ്പൊ നമ്മള് പോവാൻ ബുദ്ധിമുട്ടിള്ളതോണ്ട് അതൊഴിവാക്ക്യെതാണ് അപ്പൊ വീട്ടിന്നിള്ളത് ഇവരെ ത്തിച്ച് തരും നല്ല പാല കട്ട്യൊക്കെള്ള നല്ല പാലാ
അതെ അതെ ആഹ് ആഹ് ആഹ്
ഇപ്പോൾ മൂന്നാല് വർഷായിട്ട് അവരെട്ത്തെന്ന സ്ഥിരം വാങ്ങാറ്
അതെ ആഹ് നി വൈകിട്ട് വേറെ സ്പെഷ്യലൊന്നുണ്ടാക്കണ അത രാവിൽ ഉച്ചയ്ക്ക് വച്ചതെന്ന്യാ
പ ഇപ്പോ ഒന്നിച്ച് വെക്ക്യാറെന്നോളു വൈകിട്ടിഞു എന്തെങ്കിലും വിഭവങ്ങളില്ലല്ലെന്നുണ്ടെങ്കിലൊക്കെ ഇണ്ടാ കാറൊള്ളു
അല്ലാണ്ട് വേറെ സെപ്പറേറ്റ് ഒന്നും വയ്ക്കൂലല്ലോ ലേ
ഇല്ല ഇല്ല എല്ലാരും ചോറെന്നേണ് എല്ലാരും ചോറെന്നേണ് രാ ഇത്രയൊക്കെ കഴിക്കാറ അപ്പൊ പിന്നെ വേറെ പിന്നെ ചപ്പാത്തി അങ്ങനെ വേണെന്ന് പറയാണെങ്കിൽ ചെലെ ദിവസം നമ്മള് ചായിം കടിണ്ടാക്കും അല്ലെങ്കിലൊക്കെ രാവിലെ ഉണ്ടാക്കിയ ഫുഡ് തന്നെയാണ് രാത്രിക്ക് കൊടുക്കാറ്
ആഹ് വൈകിട്ട് ചപ്പാത്തി നിർബന്ധൊ ഉണ്ടാ
ഇല്ലല്ല ഇല്ലല്ല വേറെന്തൊക്ക്യ പറീണെ ആണോ വേറെന്തൊക്ക്യാ വിശേഷങ്ങളോയ്ക്കാ
നല്ല വിശേഷം ഞാൻ ഇടിപൊട്ട്യാര്ണം താഴത്തോട്ട് വച്ച് ഫോൺ പേടിച്ചിട്ട്
ആഹ് പിന്നെ ആഹങ എവ്ട്ക്കി പോയിര്ന്നു ഇങ്ങനെ സ്റ്റോറി ഒക്കെ കണ്ടിനു ഒരുപാട് യാത്രൊക്കെ ചെയ്തിര്ന്ന്
ആഹ് ഞങ്ങള് പോയ്ത് മറ്റേ ഈ പിള്ളേര് ഡ്രീം വേൾഡില് പോയാര്ന്നു ഞങ്ങള് ചാലക്കുടീല് അതിരപ്പള്ളി ചാലക്കുടില്ലേ അവിടെ അങ്ങനെ പോയി ക്കറങ്ങാൻ പോയി അവിടെ വെള്ളച്ചാട്ടവും ഉണ്ടല്ലോ അതിരപിള്ളിയില് വാട്ടർഫോൾ സ് അതും കണ്ട് അങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞ് അങ്ങനെ ഒർ റാശ്യം അങ്ങനെ കണ്ട് പ്പൊ ഒറാശ്യം പോയി
വൺ ഡേ ട്രിപ്പ് ആയിരുന്നോ
വൺ ഡേ ട്രിപ്പ് ആർന്നു രണ്ട് ടു ഡേയ്സ് ഒന്നും അങ്ങനെ പോക്ക് കുറവാ അങ്ങനെ പോയി എല്ലാപിന്നെവ് ഡ്രീ വേൾഡിലായപ്പോ എല്ലാം കേറി സ്നോ വേൾഡ് ഒക്കെ ഇണ്ടായി
അഹ് ആഹ്
അതൊക്കെ ഈ തവണ പുതുയതായിട്ട് വന്നേക്ക്ണതാ അപ്പൊ അങ്ങനെ കേറി കണ്ട് നല്ല രെസൊവുണ്ടായിട്ടാ വെക്കേഷന്റെ സീസണായിട്ട് വന്നാന്ന് തോന്ന്ണ് എന്താച്ചാ സിൽവർ സ്റ്റോംഇവ്ടെ അടത്തെന്നെയാ
ആഹ്
അപ്പൊ ഈ സിൽവർ സ്റ്റോമില് സ്നോ ഉള്ള കാരണം ഈ ഡ്രീം വേൾഡിലും വച്ചേക്കാണ് ഡ്രീം വേൾഡിൽ അപ്പ പൈസ സൊറവാ കേറണ്ണേന് പൈസ കൊറവ്ണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് ആള് കൊറയാതിരിക്കാൻ വേണ്ടീട്ട് അങ്ങണ്ട് അവര് വച്ചേക്ക്ണത്താണ്
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ വച്ച് അങ്ങനെ അതാരണം ഞങ്ങള് വെറ്തെ അങ്ങനെ പോയി അവിടെച്ചിരി പൈസ കുറവ്ള്ളാരണം അങ്ങനെ പോയിതാണ് അപ്പ അതിരപിള്ളിയില് വാട്ടർഫോളും കാണാലോന്നോർത്ത് അങ്ങനെയൊക്കെ പോയിതാണ് ഒരൂസം അങ്ങനെ ഇറങ്ങി രാത്രിയായപ്പൊ തിരിച്ചു പോന്നു
ആഹ്
ആഹ് അതങ്ങനെ പോയിരുന്നേസം നല്ല രസവൊണ്ട് എല്ലാത്തിലും കേറി മെയിനായിട്ട് വാട്ടറാണല്ലോ അവിടെ
ആഹ് വെള്ളം കുട്ടികൾക്ക്ള്ളെ ചാടി കളിക്കേണ്ടി അങ്ങനത്തക്കെയ്ക്കരംല്ലെ കൂടുതൽ
ഇതെല്ലാം ണ്ടല്ലങ്ങനെ കൊറേ ഊർന്നാടലും എല്ലാത്തിന്റെ മോളിന്ന് ങ്ങനെ ചാടലും എല്ലാംണ്ട് കേർണോർക്കവ്ടെ രെസാ കേറിങ്ങനെ പോണോർക്ക് അല്ലാത്തവർക്ക് പാടാണ്
ആഹ് ചെലെ ഇതിലൊക്കെ കേറുമ്പോ നമുക്ക് പേടി തോന്നുംല്ലേ
അത് മറ്റേ ഇതില് കയറുമ്പോ പേടിയാവും മറ്റേ അല്ലാത്ത ഇത് ഇല്ലേ അല്ലാത്ത സാധനങ്ങൾക്ക്‌ കേറുന്ന
റെയ്ഡിലൊ
റെയ്ഡ്ല് കേറു മ്പന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പേടിയാവും കാരണം റൈഡിൽ ഒന്നിലും കേറൂല്ല റൈഡിൽ കേറുമ്പോ എന്റെ പൊന്നോ താഴത്തെയ്ല് വെറുതെ പരന്ന് പോണേൽ മാത്രേ കേറെള്ളൂ അല്ലാണ്ട് മുകളിലേക്ക് ഇങ്ങനെ കുതിച്ചപോക്ണ്ടൊക്കെ പേടിയാവും പിള്ളേര് കേറിയിട്ടാ പിള്ളേർക്ക് പേടിയൊന്നുമില്ല പിള്ളേർക്ക് കേറണം എന്ന് പറഞ്ഞ് പിള്ളേർ കേറിട്ടാ
ആഹ് ധൈര്യണ്ടെങ്കിൽ കേറാ
ധൈര്യ ഉണ്ടെങ്കിൽ കേറ കുഴപ്പമില്ല കേറണം നല്ലതാ പേടി പോയിക്കോളും പിന്നെ പിള്ളേരെ പേടിപ്പിച്ചിരിരുത്തിയാൽ പിള്ളേര് പേടിച്ചിരിക്കും ക്ക്യും അപ്പ അതോണ്ട് പിള്ളേര് കേറണംന്ന് പറഞ്ഞപ്പോ കേറി
ആഹ്
ആഹ് അങ്ങനെക്കെ വീട്ടില് പോയിട്ടിള്ളാടീ വീട്ടില് ഇനിയിപ്പ വ്യാഴാഴ്ച വെള്ളിയഴ്ച പോണം പ്പോർത്തൊണ്ടിരിക്ക്‌ണ്
ആഹ് അഹ്
അങ്ങ നീ എന്നാ നീ വീട്ടിപോണ്ടോ നി സ്കൂൾ തൊറക്കണേണ് മുമ്പ്
നാളെ പോവാന്ക്കാണ് നാളെ പോണ് ഉം
ആഹ് അപ്പൊ നീ എന്നാ ഇനി സ്കൂൾ തുറന്നിട്ടാ
സ്കൂള് തൊറക്കണേന്റെ തലേന്ന് പോരാന്ന്ള്ള രീതിയിൽ നിക്കാണ്
അതെ ആഹ് ആഹ് അയ് നന്നായി ഇനിയിപ്പ സമയോം ഇല്ലല്ലാ
ഉം സ്കൂള് പൂട്ടിയ ഉടനെ പോയി പോന്നതാണ് അന്ന് ഇതുപോലെ നാലീസം നിന്ന് പോന്നതാണ് പിന്നെ പോയിട്ട്ണ്ടാര്ന്നില്ല അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഒന്നും പോയി പോരാൻ പറ്റൂല കുറച്ച് ദൂരാണേ വണ്ടിക്ക് ഇങ്ങനെ പോകണം അപ്പൊ മാസത്തിലൊക്കെ രണ്ടു ദിവസൊക്കെ പോയി പോരാ എന്നല്ലാതെ എങ്ങനെ ഇടയ്ക്കിടക്കൊന്നും പോവാറില്ല
ആഹ് ആ ആഹ് അത അങ്ങനെ നടക്കൂല
ഇപ്പൊ പിന്നെ നമുക്ക് എല്ലാ വിശേഷങ്ങളും ഫോണിലൂടെ അറിയാൻ പറ്റല്ലോ വീഡിയോ കോൾ ആയി ട്ടൊക്കെ ചെയ്യുന്നൂല്ലേ എല്ലാഹി നമ്മള് ആ വീഡിയോ കാൾ കാൾ ആതുകൊണ്ട് നമ്മള് എടുത്തു നിന്ന് സംസാരിക്കുന്ന ആ ഒരു ഫീല് കിട്ടും ചെയ്യും അങ്ങനെ എല്ലാ ദിവസവും എല്ലാ വിവരങ്ങളും ചോദിച്ച് അറിയാറുമുണ്ട് പിന്നെ ഈ പോണ ബുദ്ധിമുട്ട് വിചാരിച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ പോവാത്
അതെല്ലേ
നമുക്ക് ആഹ് സ്വന്തം വണ്ടി ഉണ്ട് വേണ്ടകാര്യല്ല നമുക്ക് ആ ഡ്രൈവറെ വെച്ച് പോവാ അങ്ങനെ ക്കവ ബുദ്ധിമുട്ടല്ലേ
ബുദ്ധിമുട്ടാണ് അതെ ഞങ്ങള് വെള്ളിയാഴ്ച പോണം വെള്ളിയാഴ്ച പോയി ആ രണ്ട് ദിവസം നിന്നുകൊണ്ട് പോരും ഞായറാഴ്ച പോരണം എന്ന് ഓർത്തു കൊണ്ടിരിക്കുന്നു പിന്നെ തിങ്കളാ്ച സ്കൂ സ്കൂള് തുറന്നല്ലോ അങ്ങനെ ഒക്കെ ഓർത്തു കൊണ്ട് ഇരിപ് പ്പൊണ്ട് ഇനി ആ സമയത്ത് പറഞ്ഞോണ്ട് ഭയങ്കര മഴയൊക്കെ ആണെങ്കിൽ എന്താ അവസ്ഥയെന്ന് ഒന്നും അറിയാൻ പാടില്ല വിടോന്ന് അറിയാൻ പാടില്ല
ആഹ് ഇനിപ്പ ഈ മഴയ സമയത്ത് ത്ത് പിന്നെ അങ്ങനെ യാത്ര പുറത്ത് പോകാനും ഒരു ബുദ്ധിമുട്ട് ട്ടായ കാരണം ടൂറും കാര്യങ്ങളൊക്കെ പോവാൻ
എല്ലാത്തിനും പാടാ വണ്ടി ഓടിക്കനൊക്കെ പാടാൺള്ളാ
ആഹ്
ആഹ് അതുകൊണ്ട് ഇനിയിപ്പ അന്നാ ദിവസംമായാലാണ് അറിയാൻ പറ്റുള്ളൂ അപ്പ അതിന് മുമ്പ് ഞങ്ങൾ ഏപ്രിൽ മാസം തും പോയാർന്ന് ഏപ്രിൽ മാസത്തി ഈ പറഞ്ഞോട്ട് പോയി രണ്ട് മൂന്നാല് ദിവസം നിന്നുകൊണ്ട് പോന്നതാണ് അന്ന്
ആ അഹ് പിന്നെ ഞാൻ വീടായപ്പോ വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ആയി മഴക്കാലം വരുന്നതിന് മുന്നേ വാർക് ർപ്പ് കഴിക്കാ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇട്ടത് ആയിരുന്നു അപ്പൊ പണിക്കാരും തിരക്കും അങ്ങനെ അതൊക്കെ ഉണ്ടേനു ഉം
ആഹ് പക്ഷേ ഇപ്പ പണിക്കാര് ഇല്ലല്ലോ
ഇപ്പൊ ഈ ഒരു ഇലക്ഷൻ വന്നപ്പോ പണിക്കാരൊക്കെ നാട്ടിൽ പോയ കാരണം ഇപ്പോ തിരിച്ച വന്ന് തുടങ്ങി നേള്ളു
ഇനിയിപ്പ ഈ മന്ത് കഴിയാണ്ട് അവര് വരൂലാ അങ്ങനെയാ പറയണേ എല്ലായിടത്തും വീട് പണി നിർത്തിവെച്ചേക്കാ വീട് പണി ഇപ്പൊ നിർത്തി വെച്ചേക്കണാരണം ഭയങ്കര പാടായക്ക അല്ലേ എന്ന് പോയത അവര് നാട്ടില് അവരാ ഇലഷൻ പ്രമാണിച്ച് പോയതാ ഏപ്രിൽ മാസം പോയി
ഇപ്പപ്പോ സാധാ പണിക്കാരെ കിട്ടല് കുറവായിക്കെ ഒക്കെയാ അന്യനാട്ടിലുള്ള ആ ജോലി ക്കാരാണ് അപ്പൊ എല്ലാത്തിനും
എല്ലാത്തിനും എല്ലാ വിഭവത്തിനും
എല്ലാത്തിനും ബായി മാ ഇതാണ്ള്ളോ അന്യ നാട്ടീന്ന് വന്നോരാണള്ളോ ഇപ്പൊ നമ്മടെ ന്നാൾക്കാര് ആരും ഒന്നില് ഇറങ്ങലില്ലല്ലോ പറ്റൂല അപ്പ ഇതു കൂട്ട് ലായ് ഇതുക്കൂട്ട് പണിയെടുക്കാൻ ആർക്ക് പറ്റൂല്ല ഒന്നാത് കുറച്ച് പഴ് പണിയെടുക്ക് മ്പോഴേക്ക് ആള് അവശതയായി പോവാ
ആഹ് നമ്മള് എന്നത്തെ ബാ ഭക്ഷണ രീതി കൊണ്ടാണ് തോന്നുന്നത്
ആ അതാന്ന് തോന്നുന്നത് എന്താ എന്താ എല്ലാവർക്കും അസുഖങ്ങളും കൂടുതലാണ് അല്ലെ പത് ത്ത് നാപ്പത് വയസ്സാകുമ്പഴത്തേക്ക് എല്ലാർക്കും അഖൂങ്ങളും പെട്ട്
ഉം എല്ലാ അസുഖങ്ങളുണ്ട് ഓരോരുത്തരു അസുഖങ്ങൾ കേൾക്കുമ്പോ നമ്മള് എങ്ങനെ വരുന്നു എന്ന് ചിന്തിച്ചു പോകും
അത് ന്നെ ഒന്നാത് കേൾക്കുമ്പോ പേടിയാകും പടച്ചോനെ നാളെ നമുക്കും വരൂലോന്ന് ഓർത്തിട്ടേ അങ്ങ് അങ്ങന ഒരു രീതി എതാന്ന് വെച്ച് പെട്ടെന്ന്പെട്ടന്ന് ഓരോ അസുങ്ങങ്ങള് വന്ന് ചെറുക്കാര കുഴഞ്ഞ് വീഴാലിപ്പ
ഇവിടെ ഞങ്ങള അടുത്ത് കഴിഞ്ഞ ആഴ്ച്ച അതുപോലെ ഗൾഫിലുള്ളവർ മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ളവരി ക്ക് ബ്ലോക്കാന്നും പറഞ്ഞ പെട്ടെന്ന് കുഴഞ്ഞ് വീണ്
അയ്യോ
ചെറിയ കുട്ടികള അയാൾക്കുണ്ടായിരുന്നേ അയാളെ ഇങ്ങുടെ നാട്ടുക്ക ഒന്നും കൊടുന്നില്ല അവിടത്ത തന്നെ മാറ
അതെ ഓ അതൊക്കെ എത്ര കൊച്ചുണ്ടാന്
ഒരു കൊച്ച ചെറിയ കൊച്ചാണ് രണ്ടു മാസമൊക്കെ പ്രായമായിട്ടുള്ളൂ
ആഹ് ഇപ്പ അതാാണ് ഇപ്പ ഇതാ കേൾക്കാനുള്ളൂ പെട്ടെന്നേ ചെറിയ വയസ് പ്രായമുള്ളവർക്ക് തന്നെ അയ് എന്താന്ന് മൻസ് ലാവണില്ല നമ്മുടെയക്കെ ഭക്ഷണ രീതിയുടെ ആയിരിക്കും അല്ലേ പിന്നെ വേറെന്തോന്നാലേ-
അതന്നൊയിരിക്കും ഇപ്പ മളെ പൊ പൊ പൊറത്തുന്നുള്ള ഭക്ഷണ അല്ലേ നമ്മള് എത്ര കഴിക്കില്ലന്ന് വിചാരിച്ചാല് നമ്മള് കാണുമ്പോ കഴിച്ച പോവൻ ഉം
പണ്ടത്തെ കാരണമാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ
അവര് നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യും നല്ലോണ്ണം അധ്വാനിക്കുകയും ചെയ്യും ഇന്ന് നമ്മൾ പുറത്തുന്ന് കഴിക്കയും ചെയ്യും അധ്വാനം കുറവാണ് എല്ലാം ത്തിന് മെഷീനു ആണ് വ്യായാമത്തിന് ടൈമില്ല ഒന്നിനും ടൈമില്ലാത്തൊരവസ്ഥ
അതെ അതെ പണ്ടന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ നെല്ല് കൊയ്യാൻ പോക്കും അങ്ങനെ അതിന്ന് തന്നെ അരിയൊക്കെ ഉണ്ടാക്കി എടുക്കണാരനേ വെശം ഇല്ലാത്തതല്ലേ തിന്നണേ പിന്നെയീ നടന്നും പറച്ചും അങ്ങനത്തെ കായ്കളും മതംന്തോര തിന്നണം അപ്പൊ അന്ന് തിന്നാനും പറ്റൂല ആരട്ടും എറങ്ങേയില്ല
ആഹ്
ഇപ്പൊ ആർക്കും പറ്റൂലല്ലോ
ഉം ഞങ്ങള അവിടെ എങ്ങനെയൊക്കെ ഇ നെൽകൃഷിയൊക്കെ രണ്ട് പ്രാവശ്യ ഉണ്ടാക്കുന്നതൊക്കെ ഒറ്റ പ്രാവശ്യ ആക്കി മാറ്റി മാറ്റിയേക്ക്ണ്
അതെല്ലെ ആളുണ്ടാവൂല അല്ലെ പണിക്കാരം കിട്ടൂല അല്ലെ
പണിക്കാരെ കിട്ടാഞ്ഞിട്ടാ തോന്നുന്നുണ്ട്
ആഹ് പണിക്കാര കിട്ടൂല ഇപ്പ പണിക്കാര കിട്ടാ ഭയങ്കര പാട അവർക്കും ഭയങ്കര ക്യാഷ്
ഇപ്പൊ കൊയ്ത്തിനൊക്കെ മെഷീനൊക്കെയാണ് വരാറ് നടാനൊക്കെ മെഷീനാണ് ആളെ കിട്ടാഞ്ഞിട്ട് മെഷീൻ ഇറക്കി തോന്നുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടൊക്കെ മെഷീന് മ്മേണ് കൃഷികളൊക്കെ നടക്കാറ് ഉം അതുപോലെ കഴിഞ്ഞ് ഇ പ്രാവശ്യം ഇവിടെ വാഴ നട്ടിരുന്നു കാറ്റിനു ആഹ് വാഴൊക്കെ നശിച്ചു കൊല ച്ച് വന്ന വാഴളേആയിരുന്നു ഒടിഞ്ഞു പോയി അങ്ങനെ ശക്തിയില് കാറ്റും ഉം അവരെ കൃഷിയൊക്കെ നശിച്ചു അതുപോലെ ഒരാൾ പാടത്തെ വെളവെടുപ്പ് കഴിഞ്ഞിട്ട് ആഹ് പാടത്ത് പച്ചക്കറി ഉണ്ടാക്ക് ക്കിഅത് കായ വന്ന തുടങ്ങിയ ടൈമിലാണ് നല്ലോണം മഴ വന്നിട്ട്
അയ്യോ അപ്പൊ എന്തോരം നാശനഷ്ടം വന്ന് നോക്കിയേ
ഉം പല രീതിൽ നാശനഷ്ടങ്ങൾ പ്രതീക്ഷിക്കാ ക്കാത്ത സമയത്ത് മഴ വരുമ്പളും ഉണ്ടാവുന്നുണ്ട്
ആഹ് എന്നാ ശരിയന്ന ഞാൻ പിന്നെ വിളിക്കാനി
ആഹ് ആയിക്കോട്ടെ ശരി